ആഹ കേൾക്കവോ
ആഹ പറഞ്ഞോ ആഹ കേക്കുന്നുണ്ട് മഴയുണ്ടോ
ആഹ് ഇവിടെ മഴയാ
ഇവിടെയും മഴന്നെ വെയിലൊന്ന് പറഞ്ഞാ സാധനം ഇല്ല
ഇവിടെ എത്ര ദിവസായി മഴയാ
ആഹ ഇവിടെ മഴ തന്നെ
രാവിലെ തുടങ്ങിയ മഴയാ ഒരു ശമനവും ഇല്ല
ഇന്ന് വിദ്യാലയങ്ങളൊന്നും ഇല്ലാത്ത കൊണ്ട് നല്ലതായി
അയ്ന്റെ കൂടെ തണുപ്പൂ എന്ത് ചെയ്യാനാ അതിന്
മക്കള് ടെലിവിഷൻ കാണാ എന്നിട്ട് പുതപ്പൊണ്ട് പുതച്ചിട്ടാ കാണണം തണുക്കുന്നുന്ന് പറഞ്ഞിട്ട്
ആഹ് എന്തൊരു കഷ്ട്ടാ മഴ തുണി പോലും ഉണങാൻ പറ്റാത്ത അവസ്ഥയാ
ആഹ് തുണിയൊന്നും പറയണ്ട മിനിഞ്ഞാന്ന് അലക്കിയത് അതിന്റെ മുമ്പത്തെ ദിവസം അലക്കിയത് ഇന്നലെ ഇട്ട് ഇതാക്കി ഇന്നലെ അലക്കിയത് ഇപ്പൊ ഒരു സെറ്റ് ഉള്ളിലേക്കിട്ട് അത് ഉണങ്ങിയിട്ട് വേണം അടുത്ത സെറ്റുള്ളിലേക്ക് ഇടാൻ
ആഹ് ഇത് പിന്നെ പെരയുടെ മണ്ടയ്ക്ക്
ന്റെ കണങ്ങണ്ട്
ആ പേരെടെ മണ്ടക്ക് സ്ഥലമുള്ളത് കൊണ്ട് കുറച്ച് ഉണങ്ങി കിട്ടും പിന്നെ വീണ്ടും
അമ്മക്ക് സ്ഥലും ഇല്ല മ്മക്ക് സ്ഥലമില്ല നമുക്ക് പുറയില്ല കുറച്ച് പുറേ നമ്മുക്ക് നൂമ്ങ്ങനെ ഇത് നിക്കാ വീടല്ല അതെ ഇതായിട്ട് നിക്കാ അപ്പൊ പിന്നെ നമ്മക്ക് ഇള്ള സ്ഥലത്ത് ഇടണം
ആഹ്
എന്താ രാവിലെ എന്താ കഴിഅതെന്നെ കുട്ടികൾ ടിവി കാണുന്നുണ്ട് ഇപ്പ രണ്ടാളും ഭക്ഷണം കഴിച്ചു പുട്ടും പഴും
ആഹ് ഇവിടെ ദോശേം സാമ്പാറും
ഓഹോ വറത്തരച്ച് വെക്കുന്ന സാമ്പാറാ?
ആഹ് മുളക് ചൂടാക്കി
അങ്ങനെയല്ല ഒരു തേങ്ങ വറത്തരച്ച് അങ്ങനെ എന്തോ ആക്കില്ലേ
ഇവിടെ അങ്ങനത്തെ വെക്കാറില്ല നമ്മൾ സാധാരണ
നിങ്ങ എങ്ങനെയാ വെക്കാന ഞാൻ സാമ്പാർ എനക്ക് സാമ്പാർ വെച്ചാ റെഡി ആവില്ല ഇതൊരു ശരിയായിട്ടില്ല ഉപ്പും കോളവൂല പിന്നെ സാമ്പാറിനെ മറ്റേ അങ്ങോട്ട്
ഇത് പിന്നെ നമ്മള് മുളക് പൊടി മല്ലിപൊടി കഷ്ണം വേവിച്ചിട്ട് മുളക് പൊടി മല്ലി
ഉ
പൊടിയൊക്കെ ചൂടാക്കി ഇടത്തില്ലേ
ആഹ് ഒരു തവണ വെച്ച നമ്മൾ കന്യാകുമാരി മുമ്പ് ആഹ് യാത്ര പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെന്ന് കഴിച്ചു അപ്പൊ എന്നങ്ക സാമ്പാർ വെയ്ക്കുബോ പറഞ്ഞ അതെല്ലാം ഒരു സാമ്പാർ നീ വെക്കുന്നത് എന്താ? ഞാൻ പറഞ്ഞു അതെന്നെ പോയി നിന്നോ പറഞ്ഞു
ആഹ്
ഉച്ചക്കത്തെക്കെന്താ?
ഇവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഞാൻ ചെയ്തൊണ്ടിരിക്കായിരുന്നു
തോരനു എന്ത എന്ത് തോരനാ?
അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല കൈയിൽ കിട്ടുന്ന എന്താന്ന് വെച്ചാൽ അത് വെക്ക
വീട്ടൽ കൃഷി ഉണ്ടാരിക്കും അല്ലേ ചീര മുരിങ്ങ അതെല്ലാം ഉണ്ടാവേക്കും
അങ്ങനെ ആഹ് ആഹ് അല്ലാതെ ഇന്നെ തിന്നു
ആഹ് പിന്നെ എത്ര കുട്ടികൾ എത്രയാ
കുട്ടികൾ ഒരാളെ ഉള്ളൂ അവന് ഇവിടെ ഇല്ല പുറത്തു പോയെക്കുന്നു രണ്ട് വയസ് ആയിട്ടേയൊള്ളൂ
ഏഹ് അവനാ പൊറത്തു പോയേ?
ആഹ് കുഞ്ഞിന്റെ മാമൻ കൂടെ
ആഹ് അപ്പൊ ഇയാളുടെ ഭർത്താവ് എവിടെയാ
ആ ഭർത്താവ് വെളിയില് ജോലിക്ക് പോയിക്കുന്നു വൈകിട്ട്
ആഹ് ഇവിടെ ഒരാളെ ഒരാള് എൽ കെ ജി മോന് എൽ കെ ജിയില് മോള് ഒന്നാം ക്ലാസ്സില്
ആഹ അപ്പൊ ഇന്ന് ഗുസ്തിയായിരിക്കും അല്ലേ
ഇല്ല ടിവി വെക്കാ ഇന്ന് ഇവർക്ക് ഇന്ന് ഏവിടെ ഉച്ചക്ക് മന്തിയ ഏയ് ഇവർക്ക് ഇഷ്ട അപ്പൊ ഞാൻ കുര്ത്തക്കേട ഇല്ല ടി വി കാണുമ്പോം പ്രശ്നില്ല റച്ച് കാണും ഇന്നട്ട് ഓഫാക്കി ഇവര് രണ്ടാളും ക്ലേ കൊണ്ട് കളിക്കും ചിത്രം വരക്കും ക്കും അടികൂടും നന്നായിട്ട് അടികൂടും അങ്ങോട്ടും ഇങ്ങോട്ടും
ആ അപ്പൊ കടേന്ന് വാങ്ങിക്കോ അതോ വെക്കോ
ഇയാളെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ വർക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഏഹ് കടേന്ന് വാങ്ങൂല ഓ കടേൽണ്ടാവ ഞാൻ വെക്കാ അതാ അടുപ്പത്ത് വെച്ചിട്ട് ണ്ട് കുക്കർ മന്തിയാ അടുപ്പത്ത് വിസില് കാത്ത്ക്കാ ഞാൻ
ആഹ്
ഇയാള് മന്തി ഒന്നും വെക്കൂല
മന്തിയൊക്കെ വെക്കും ഇടക്ക് യൂട്യൂബൊക്കെ നോക്കി
ഞാൻ യൂട്യൂബ് നോക്കി ഇങ്ങനെ കുക്കർ മന്തി സിമ്പിൾ ആയിട്ട് വെക്ക ഈസി ആയി ഇതായിട്ടു വെക്കാൻ വെച്ചിട്ട് നോക്കിയത ഇന്നട്ട് ഒരിക്കൽ വെച്ചു അപ്പക്കെ ഭർത്താവ് ഓ അ അടിപൊളിന്ന് പറഞ്ഞ് പിന്നെ അത് പറയും അത് വെക്ക് അത് വെക്ക് അത് വെ പറഞ്ഞുകൊടുക്കും അപ്പോ ഞാൻ വിചാരിച്ച് വെച്ച് ഉച്ചക്കൊക്ക ആയി രാത്രിയെക്ക ആയി സാമ്പാർ കൊളിയില്ലെങ്കിലും മന്തി അടിപൊളിയാണെന്ന് പറയും
ഹ ഹ ആഹ് ആ സാമ്പാർ ഇഷ്ടമല്ലെങ്കിലും മന്തി ഇഷ്ടമ അല്ലേ
സാമ്പാർ ഞാൻ വെക്കുന്ന റെഡിയില്ലല്ലോ
ആ അതാ പറഞ്ഞെ സാമ്പാറ് കൊള്ളില്ലേലും മന്തി റെഡിയാക്കുവല്ലോ എന്ന്.
ആ മന്തി ബിരിയാണി എനിക്ക് ബിരിയാണി അത്ര ഇഷ്ടല്ല പക്ഷെ ഇവർക്ക് എൻ്റെ ബിരിയാണിയോടാന്ന് ഞാൻ കുക്കർ ബിരിയാണി ആയിട്ടും വെക്കും മറ്റേതാക്കോ ഏതായാലും അരിക്കിഷ്ട
ആഹ് കുക്കർക്ക
കുക്ക കുക്കർല് മിക്സ് ആഡ് ഒന്നി മസാല കുക്കറിലാക്കും ചോറ് വേറെ ഈലാക്കിയിട്ട് അങ്ങനെ ഒന്നിപ്പിക്കല അല്ലാതെ ഇറച്ചിച്ചോറ് പോലെ അങ്ങനെ വെക്കലില്ല
ആഹ് ഓ
ആ കുക്കർ ബിരിയാണി ആകുമ്പോൾ ഉമ്മ ഇറച്ചി ചോറ് തിന്നുന്ന പോലെയുണ്ട് അതനക്ക് ഇഷ്ടായിട്ടില്ല
ആഹ്.
ആഹ് അങ്ങനെ ഞാൻ അങ്ങനെ വെക്കുന്നത് മ മറ്റ നമ്മളെ എറച്ചിച്ചോറന്ന്തായി ഇറച്ചിച്ചോറ് ഇത് ഭയങ്കര കുഴഞ്ഞക്കൂലെ ഇതാവുമ്പോൾ കുറച്ച് ചേല എത്രേല്ല മസാലെല്ലാം കൊറച്ചാക്കിട്ടേ ആക്കും എന്ന് വച്ചാ ഇതിക്കൊന്നും അങ്ങനെ മസാല ഇടില്ല എരു പറ്റൂല ഭർത്താവിന് എരു അധികം കൂട്ടാൻ പറ്റൂല
ആഹ് കൂട്ടിയക്കു
കുട്ടിയൾക്ക് കുട്ടികൾക്ക് പിന്നെ എരു പോയാ പറയും അയ്യോ ഭയങ്കര എരു ഭയങ്കര എരു പറയും
അല്ല കുട്ടികൾക്ക് വേണ്ടിട്ടല്ല ഭർത്താവിന് വേണ്ടി പച്ചമുളക് ഒന്നും വാങ്ങലേ ഉണ്ടായിട്ട് ഇപ്പത് പിന്നും പച്ചമുളകെല്ലാം കൂട്ടാം മറ്റേ മുളക് ഓവറാക്കാ അധികാക്കാതെ നിന്നാ മതി ഇവരെ ആദ്യം ഇവരെ പെങ്ങളെ കൂടെയാന്നുണ്ടായി ആട്ന്ന് അളിയനാണെങ്കിൽ എല്ലാ കുരുമുളകും അതും ഇതും നല്ല എരൂല് എല്ലാ ഫുഡും നല്ല ഭക്ഷണം അങ്ങനെ ഇണ്ടാക്കും അത് തിന്ന് ശീലിച്ചിട്ട് വയറ്തായി അ അൾസർ ഇത് വന്നു അപ്പൊ ഡോക്ടർ അയിലും ഇതാക്കണംന്ന് പറഞ്ഞു പക്ഷേ തീരൊ നിന്നു ടട്ടുംക്കുംനടക്കത്തൊന്നാ കയ്യാ ഇപ്പ ശരിയായി അത് കൊറച്ചൊക്കനാ അത് അതോട് യോജി ച്ച് പോലായി ഓവർ എരുവല്ല എന്നാല് എരു ഇല്ലാതൂല്ല അങ്ങനെ
ആഹ് ആഹ് ആഹ് ആഹ് ഓ അപ്പൊ കൊഴപ്പല്ലല്ലേ?
ഇല്ല ഇല്ല ഇപ്പൊ നല്ല ഇതിൽ പോവുന്നുണ്ട് ഓർ ഓവറ് ഈ അൾ ഇത് അൾസർ ഇതായ വേറെ രോഗത്തിലേക്ക് പോവും. അതുകൊണ്ട് നമ്മ ശ്രദ്ധിച്ചാൽ ഇവരെ ഉപ്പാല്ലാം അങ്ങനെ ഇതില്ലാതെ മരിച്ചതാ സുഖമില്ലാതായിട്ട് അപ്പൊത്ത ഒരു ഇതുണ്ട് ഒരു പേടീംണ്ട് അങ്ങനെ ഇതാവോ അതുകൊണ്ട് പിന്നെ ഇത് നമ്മായിട്ട ഇതാക്ക ക്കണ്ട നമ്മളെ ഭാഗ ഇത തെറ്റിന്ന് പറയണ്ട ഒന്നമ്മ ഏത്വെല്ലാം കൊറ ക്കും കൊച്ച് കുറച്ച് ഇതാക്ക അങ്ങനെയാക്കും
എരി കുറച്ചിട്ടാ മതി
ആഹ്
ഉം ആ പിന്നെ അമ്മ ഉമ്മയും ബാപ്പയൊക്കെ എവിടെ?
ഇവിടെ ഞാനും മക്കളും ഭർത്താവും മാത്രേ ഉള്ളൂ ഇവരെ ഉവ ഇവരെ ഉപ്പ മരിച്ചു ഉമ്മ അവരെ വീട്ടിലുണ്ട്. അങ്ങനെ വരൊന്നുംല്ല അമേ അങ്ങോട്ട് നമുക്ക് പോവാൻ കഴിയില്ല അവിടെ ആനശല്യല്ലോംണ്ട്
ആഹ് ആഹ്
ഇപ്പ അമ്മ ആമ്മക്ക് അങ്ങോട്ട് പോവാൻ കഴിയില്ല പിന്നെ അവിടെ ഭയങ്കര തണുപ്പാന്ന് ഇവിടത്തെേക്കാട്ടും തണു പ്പാണ് അവർക്ക് വരണമെങ്കിൽ രണ്ട് മണിക്കൂർ ദൂരം ഇതുണ്ട് അപ്പൊ ശരിയാവില്ലല്ലോ ഇവർക്ക് രാത്രിയെല്ലാം വർക്കുണ്ടാവും
രാത്രിയൊക്കെ താമസിച്ചേ വരത്തൊള്ളൂ ല്ലേ
അല്ല അഞ്ച് മണിക്ക് വരോ ഓഫീ ആഹ് ഇത് കഴിഞ്ഞാൽ വരും അവർക്ക് ഇപ്പം നാളെ ഞായറാഴ്ച ല്ലേ ഇവർക്ക് നാളെ ഞായറാഴ്ച്ച രാവിലെയാണ് അപ്പം നാളെ ഡ്യൂട്ടി ഏഹ് വർക്ക് ചെയ്താ തിങ്കളാഴ്ച ഒമ്പത് മണിയാകുമ്പോ തിങ്കളാഴ്ച ഡ്യൂ ഏഹ് വർക്കില്ല. ഇവര് കോടതിയില് വർക്ക് ചെയ്യുന്നേ പി എസ് സി എഴുതി കിട്ട്യേ
ആഹ് ഓക്കെ
ആ അപ്പൊ നെയ് അ ആണുങ്ങൾ ആണുങ്ങൾക്ക് രാത്രി ഡ്യൂട്ടി ഉണ്ട് പെണ്ണുങ്ങൾക്ക് ഉണ്ടാവൂല
ആഹ് ശരി
ശേ അവർക്ക് രാത്രി ഡ്യൂട്ടിയാ ഇഷ്ടം എന്നുവച്ചാ എഴു തണ്ടാ കുത്തണ്ടാ ഏഹ് ആരെ മുമ്പിലേക്കും പോവണ്ട അതാവുമ്പോ അവിടെ നമ്മ ഫോ ഫോണിലെല്ലാം കളിച്ചാട കടക്കാ അങ്ങനെ വാ ക്കൊന്നൂല്ല ഏതെങ്കും ആരെങ്കിലും വന്നാ മാത്രേ എന്തെങ്ക അറസ്റ്റ് അങ്ങനെന്തങ്കി ഇണ്ടായാലും അവര് ആളെ വാണല്ലോ ഇവിടത്തേക്ക് വരുമ്പോം കോടതിയിലേക്ക് വരുമ്പം അയിന്ല്ലത് അവർക്ക് രാത്രി എടുക്കാൻ ഭയങ്കര ഇഷ്ടം ഇപ്പം പിന്നെ തണുപ്പായോണ്ടൊരു ഇത്ണ്ട് ഇഷ്ടക്കേട് ക്ഷെല്ലെങ്ക് രാവിലെ ആവുമ്പോ ആ ഫായി ആ ഇതെടുക്കാ ഈ കെട്ടെടുക്കുക എന്നിട്ടങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ടും പോണ്ടേരൂല്ലേ
അത് ശെരിയ
ഇതാവുമ്പങ്ങനൊന്നൂല്ലല്ലോ ഇതാടെ ഫൊൺള് കള്ച്ചിരിക്ക ഒന്നൂല്ലല്ലോ
വല്യെ പാള്ട്ക്കണ്ടതല്ലേ
ആഹ് അതികങ്ങന്യാന്ന് പണ്ടെല്ലാങ് കൊറേ അട്പ്പിച്ചട്പ്പിച്ചെന്നെട്ക്കും ഇന്നട്ട് ഒന്നിച്ച് പണ്ടെല്ലം പിറ്റ്യെവ്സംതന്നെ ആ ഇതെട്ക്കണ്ടാ വേറൊരുസം ആ ഡ്യൂട്ടി കിട്ടല്ണ്ടായിന്
ആഹ്
ഇപ്പതില്ല അങ്ങനെയാവുമ്പൊന്നിച്ചങ്ങനെട്ത്തിറ്റ് അഞ്ചു പത്തൂസം ഒന്നിച്ച് എവിടെങ്ങൊക്ക പോവാനും ഇയാളെവിടിം പോവലൊന്നില്ലേ
ഞാനിപ്പം മഴയൊക്കെയായതു കൊണ്ട് അങ്ങനെ യാത്രയൊന്നും പോവാറില്ല അത് വല്ലാ
മഴ മയത്തല്ലപ്പാ അയ് അല്ല ഭർത്താവ് ഗൾഫിലാണോ
അല്ലല്ല ഇവിടെ നാട്ടിലുണ്ട് ജോലി നമ്മള് എന്നും പോയി വന്നിറ്റുള്ള ദിവസേന ഒള്ള ജോലിയില്ലേ
ആഹ് അങ്ങനങ്ങനെ ഇയാളന്തെങ്കും വർ ഇതാക്ക്വൊ ന്തെങ്കും വർക്കെയ്യ്വോ
ഇല്ല ഞാൻ ജോലിയൊന്നും ചെയ്യ്ന്നില്ല
ഉം
കുഞ്ഞിനധികം പ്രായവില്ലാത്തൊണ്ട് ഒന്നിനും പോകാൻ
മറ്റേ തയ്യലും അങ്ങനെ ചെയ്യ്ന്ന ആളില്ലേ അതൊണ്ടോയ്ച്ചെ
ഇല്ലയില്ല ഇല്ലയില്ല ഞാൻ ഒന്നും ചെയ്യ്ന്നില്ല ഇപ്പം
എടി എന്നാ വിളിക്കാട്ടോ
ആഹ് ശരി